ആ ഹലോ കേക്കണില്ലേ
ആ കേൾക്കണിണ്ട്
ആ ഹലോ കേ
ആ ആ കേൾക്കണ്ട് കേൾക്കണ്ട്
ഹലോ ആ
ഉം പറ ആ പറ പിന്നാ
ആറി
ഇന്ന് കറി മീൻകറി
ഹലോ ആണാ ഇത് ആഹ് ഇവിടേം മീൻകറി അവിടത്തെ മീൻകറിക്ക് വ്യത്യാസുണ്ടാ ഇവിടെ മീൻകറി
ആഹ് വ്യത്യാസൂണ്ട്
ആഹ് എന്താ ആകെ ണ്ട് എന്താ വ്യത്യാസം
ഇവിടെ കറിക്ക് ഒരു ചെറിയ വ്യത്യാസുണ്ട് ഉള്ളി ഇടൂലാ
ആണാ
അരച്ചു വെക്കണ കറീൽ ഉള്ളിടൂലാ
ആണല്ലേ ആ ആ ആ
ഉം അവിടെ
അവിടെ ആ ഇവിടെ ഉള്ളീടും ഉള്ളി നിർബന്ധാണ് തേങ്ങ അരച്ചായിട്ടും അല്ലെങ്കിലും ഉള്ളി നിർബന്ധം ഉള്ളിയാണ് മെയിൻ ആ വെളിച്ചെണ്ണ ഒഴിക്കും ഇഞ്ചി
ആണ്
ഇവിടെ തേങ്ങാ അരച്ച് വെക്കണ കറീല് വെളിച്ചെണ്ണ ഒഴിക്കൂല്ലാ ഉള്ളി ഇടൂലാ ഇല്ലാ
തേങ്ങ അരച്ച് വെക്കുന്ന കറിയൊള്ളോ
ആ എല്ലാം അല്ലാ മീൻകറീൽ മാത്രം ബാക്കിയൊക്കെ വറുത്തരച്ചിട്ടാ ഒറ്റ കറിവെപ്പൂള്ളൂ
ആണാ അങ്ങനേണാ
പിന്ന ആ സാ ചിക്കൻ കറി ഒക്കെ വറത്തരച്ചിട്ടേ വെക്കോളൂ
അയ്യോ അപ്പൊ രണ്ട് ജില്ലയിലെ ടൈപ്പ് പഠിച്ചല്ലാ അപ്പൊ അവിയലിന് എന്ത് ചെയ്യും
അവിയലാ അവിയലൊക്കെ തേങ്ങ എവിടെ തേങ്ങ കൊണ്ടുള്ള അഭിഷേകോ തേങ്ങേല് ഇല്ലാത്ത കറിയൊന്നുണ്ടാവൂലാ
മടുക്കല്ലത് ദൂസങ്ങനെ തിന്നോ
ഈ ഇനിക്കിഷ്ടോല്ല എനിക്കെന്റെ അവ്ടത്തെ കറിയാണിഷ്ടം ഞാനന് കൽ ല്ലല്ലേ മറ്റേ തേങ്ങ ഞാനിവിടെണ്ടെങ്കിൽ ഞാൻ വെളിച്ചണ്ണക്കൊഴിക്കും ഇൻകുള്ളിക്കെ വേണോന്ന് ഞാപറയും എനിക്കിഷ്ടല്ല
ക്കാ അതെ
അതിനങ്ങനെ അതിന് അങ്ങനെയൊന്നുല്ല അതിന് ചിക്കൻ അങ്ങൻത്തൊക്കെ ഐറ്റംസൊക്കെ കിട്ടിയാമതി അതിന്ചോറേവേണ്ട
ആ അപ്പൊ നീള് ബീഫും പിഗൊക്കെ മേടിക്കുമ്പോ അതിലും തേങ്ങചേർക്കോ
ബീഫ്വ്ടെ വാങ്ങൂല്ല ഞ് ഞാമാത്രല്ലേവാങ്ങ്ണ് അതെന്റെഷ്ടത്തിന് അവിടത്തെ പോലല്ലേ വെക്ക്ണത്
ആ ആ ഓ അങ്ങനെയൊക്കെപാടുണ്ടല്ലേ ആ ന്തൊരു ബുദ്ധിമുട്ടാ വേറൊരു ജില്ലേക് കൈഞ്ഞ
ഉം ഹേ ഞാവന്നോണ്ട്പ്പ ഇങ്ങനെ കൊറച്ച് മാറ്റൊക്കെ വരുത്തീട്ടുണ്ട്
ആ നിങ്ങത്രയും ആ കൊറച്ച് പേർക്കാകുമ്പോ കൊഴപ്പല്ല ഒരുപാട് പേര്ണ്ടെങ്കിലാ ബുദ്ധിമുട്ട്
ഉം പിന്നെ ഇത്രയുംടേസ്റ്റില് ക്കെ തിന്നിട്ട് ഇവിടെ വന്ന്ള്ള ല്ല തേങ്ങക്കറിയിൽ തിന്നാൻ പറ്റുവാ
തേങ്ങ ഇങ്ങനെ അമിതമായി കഴിച്ചാലും ചെലവർക്ക് പറ്റ്
അതോണ്ടെന്താ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ചെരട്ടേണ്ട്. തേങ്ങ പെര ചെരട്ടയെട്ക്കാനാള് വരുമ്പ നല്ല പൈസ കിട്ടും.
ആണല്ലേ തേങ്ങക്ക് നല്ല വെലല്ലേ ഇതങ്ങനെ അപ്പവ്ടെ തെങ്ങുണ്ടോ വീട്ടില്?
ആഹ് പിന്നാ തെങ്ങൊക്കെയ്ണ്ട് തെങ്ങ് കേരാൻ വന്ന് തേങ്ങയിട്ട്
അതാണ് വെറ്തേലാ. ആഹ് വെറുതെല്ല നമ്മള് കാശ് കൊടുത്ത് മേടിക്കുമ്പോ ഇതൊക്കൊന്ന് ഒതുങ്ങും നട
എന്നാലും ഇവിടെക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചാലും കാശ് കൊടുത്ത് വാങ്ങി ച്ചാലും ഇവിടക്കെ എല്ലാര്ക്കും തേങ്ങല്ലാതെ പറ്റൂല.
തെന്ത് നാടാത് ഞാനാദ്യായ്ട്ടാട്ടൊ കേൾക്ക്ണത്ങ്ങനെ
എല്ലാത്തിനും തേങ്ങ ഇപ്പൊ ഇപ്പ നമ്മള് ബീൻ സ് ബീൻസ് എ ബീൻസ് ച്ചാ നമ്മള് രണ്ട് രീതിലും വെക്കും എഹ് എന്ത് ഒരുപ ച്ചക്കറി എന്ത് കഷ്ണം വെട്ടി കഷ്ണംനുകേത് വെച്ചാലതിലെക്കെ തേങ്ങയിടും
എന്റമ്മോ അയ ങ്ങളിവിടെ ചിക്കൻ ഒരു പ്രാശം തേങ്ങ വർ ത്തരച്ച് വെച്ചിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ലാ
പക്ഷെ ത് ഒരുകാര്യോണ്ട് ആ ടേസ്- റ്റ് ടേസ്റ്റ് വ്യത്യാസൊണ്ട് ഇവിടത്തെ വർത്തരച്ചു വെക്ക്ണ ചിക്കൻ കറി കഴിച്ചയിഞ്ഞാല്ലേ എല്ലാരും പിന്നെ പ്റൈ അ- ഇവിടന്നെക്കെ എന്റെ വീട്ടിന്നല്ലല്ലാരും വന്നിട്ട് എല്ലാരിക്കിഷ്ടായി വര്ണവര് വർണവർക്കൊക്കെഷ്ടപ്പെട്ടു നല്ലസ് സൂപ്പർ ടേസ്റ്റാ
അതേ എന്താതില് വേറെ ചേർക്കണത്
ഇവിടത്തെ ആൾക്കാര് ചെയ്യ്ണെ രീതി ചെയ്ത് കഴിഞ്ഞാല് അടിപൊളിയായിട്ട് വരും നമുക്കൊന്നും പറ്റൂലത് അത് ഇവിടെള്ളവർടെ കൈപ്പുണ്യണത് എന്തോ സ്പെഷ്യ ആ അരക്കാണ കൂട്ടിലെന്തെ ക്യൊ ര് ചേർക്കും എന്തൊക്കെയോ സംബവങ്ങള് നല്ലോണ്ണം ത്തുള്ളിയെ ഇഞ്ചി എന്തൊക്കെയെ കൊറേ സംബവങ്ങള് ചേർക്കുര് കൂട്ട്
ആഹ് അഹ് അതായിരിക്കുംന്നാ
ആഹ് അല്ല നം ഞാൻ വെച്ചാ വരൂലല്ല ഈ ടേസ്റ്റ് ഇവിടെ മോക്കിഷ്ടവല്ല. അമ്മ വെച്ചാലാ ആ ടേസ്റ്റ് വരൂല്ലന്ന് പറയും. ഇപ്പ എങ്ങനെ ബിരിയാണി എങ്ങനേണ്? ബിരിയാണി ഞാനത്ര വെച്ചാല് ഇവിടത്താ വരണണ്ട് ശരിയായി പക്ഷെ ആ ടേസ്റ്റ് കിട്ടണില്ല അത് ഇവരുടെയെള്ളവരുടെ മാത്രം കൈപ്പുണ്യോണത്.
ആ കുഴപ്പമില്ല എന്നാലും രണ്ടു സ്ഥലത്തെ രീതി പഠിക്കാം.
ട്ടെസ്റ്റ് ആണല്ലോ ട്ടെസ്റ്റ് ഒക്കെയാണ് വന്നവരി വരിക്കൊക്കെ വർത്തരച്ച് വെക്കണ ഭയങ്കര ഇഷ്ടമാണ്.
ആഹ് പക്ഷെ അടുപ്പിച്ച് കഴിക്കുമ്പോയെക്ക് ഒരു മടുപ്പ് തോന്നും തേ
എപ്പോഴും കഴിക്കില്ല ഞാനിവിടെ കൊർ കൊറച്ച് മാത്രം എടുക്കൂ ബാക്കി ഫ്രിഡ്ജീ വെക്കും എന്നിട്ട് ഞാൻ പിന്നെ വര വൃത്തിയാക്കും കൊറച്ചെടുത്തിട്ട് ഇവർക്ക് കൊറച്ച് ഇങ്ങനെ വെ ഞാനും കൂട്ടും കിട്ടാ ഇല്ല കഴിക്കാതെന്നും ഇരിക്കില്ല.
ആഹ് ഉ ഇതിനും മാത്രം തേങ്ങ ഉപയോഗിക്കുന്ന ഒരു നാട് ഞാൻ കേട്ടത്തില്ല
അയ്യോ അത് ഈ കേരളത്തിൽ ഇതുമാ
ആഹ ഇങ്ങനെ കേട്ടിട്ട് ഇല്ലാട്ട ഇതുവരെയും തേങ്ങ ഉപയോഗിക്ക്ണത്
തേങ്ങോവെട്ടുള്ള ജില്ലയാണ്ത്
ആ അപ്പൊ ഇനി എപ്പോ കെടക്കും?
ഇനിയിപ്പ എനിക്ക് കൊറച്ച് ഇത്ണ്ടന്ന് പറഞ്ഞില്ലേ ചെയ്യാൻ അത് ചെയ്തിട്ട് കൊറച്ചു നേരം ഇരിക്കും ഉറക്കം പോഴന്ന് നോക്കും എന്നിട്ട് പോയിക്കിടക്കും
അതാണല്ലേ ആഹ് എനിക്ക് ഉറക്കം വരും ഉം
ഉറക്കം വരൊന്നില്ല കെടന്നാല് ഫോൺ നോക്കിക്കൊണ്ട് എന്തായാലും പന്ത്രണ്ട് മണിവരെ ഇങ്ങനെ ഇരിക്കും ഇരിക്കൂല കെടക്കും ഇങ്ങനെ ഒറക്കം കിട്ടൂല്ല ആ സമയാവും
ആഹ് ഇവിടെ വർത്താനപ്പോ ഉവ്വാ അത് ഫോൺ നോക്കിരിക്കുമ്പോ ഞാൻ അടുത്തി ഉവ്വ ഇണ്ട് ഇണ്ട് ഉം അത് ഫോൺ നോക്കിയിരിക്കുമ്പോ ഞാൻ അടുത്തിരുന്ന് സംസാരിച്ച് സമയം പോണ അറിയൂല പഴ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കഴിഞെക്കുമ്പോ ലേറ്റാവും
പോയാ
ഉറങ്ങിയിട്ടുണ്ടാവും മിക്കാറും കാലിന്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട് വേദനകൽ ആഹ കാലിന്റെ വേദനകളൊക്കെ എങ്ങനെയുണ്ട്?
മരുന്ന് മരുന്ന് കഴിക്കാനുണ്ട് മാസത്തില്
ആയുർവേദാ
ആഴ്ചയിലാരുന്നു നേരത്തെ ആഴ്ചയിലായിരുന്നില്ല ഇല്ല ഇല്ല ഇംഗ്ലീഷ് ഇപ്പ എല്ലാ മാസ തിലുവാണ്
ആയുർവേദാണോ
ഇടക്കൊക്കെ അല്ല ഇംഗ്ലീഷ്ല്ലേ ഞാൻ കാണിക്കണത്.
ആഹ എന്നിട്ട് അപ്പൊ എങ്ങനെണ്ട് പ്രശ്നം ഏതൊക്കെ മാറിയാ
നീരൊന്നുല്ല ഇപ്പ മുട്ടിനാണ് വേദന എടക്ക് വരും തണുപ്പ് വരൂലേ അത് വിറ്റാമിൻ ഡിയുടെ കുറവ്.
ആ പിന്നെ നമ്മള് ഓവർ വെയറ്റ് ആയാലും നമ്മുടെ കാലിന് അത് താങ്ങാൻ പറ്റ
ഇപ്പൊ വെയ്റ്റ് ഇല്ലല്ലാ ഞാൻ മെലിഞ്ഞു പോയില്ലേ
ആഹ ആഹ ആഹ്
പിന്നെ ഇപ്പൊ നല്ലോണം മെലിഞ്ഞല്ല ഈ ചില ആൾക്ക ക്കാരിക്ക് പറഞ്ഞിട്ട്ണ്ട് ഡോക്ടർ ചെലവര്ക്ക്ിങ്ങനെ മെലിയുവെന്ന് ഈയൊരിത് വന്ന് കയിഞ്ഞാല് ഞാൻ ഈക്ക് ഷുഗർണ്ടെന്നും പറഞ്ഞല് ഇരുന്നത്
ആഹ് അഹ് അഹ്
ക്ഷെ ടെസ്റ്റെയ്തിട്ടൊന്നുവില്ല
അപ്പൊ ഇതിന്റെ കൊറവൊന്നു വര്ഒപ്പ
ആഹ് ഷുഞ എല്ലാരും വിചാര് ചരി ഞാൻ എട്ട് കിലോ വെയിറ്റ് കൊറഞ് പോയല്ലോ പെട്ടന്ന് അപ്പൊ എല്ലാരും ഓർത്ത് എനിക്ക് ഷുഗർറ തയറോട പെട്ടെന്നാണ് പക്ഷെ ടേസ്റ്റ് ചെയ്തപ്പ ഇതൊക്കെ എല്ലാം നോർമലാണ്
ആഹ്
ചെലവർക്ക് ഇങ്ങനെ മെലിയും മുട്ടിന് വേദന അങ്ങനെ വരുമെന്ന് എനിക്ക് മുട്ടിന് വേദന മേലിയ അല്ലേ ചെയ്തത് പക്ഷെ ഇപ്പ അതുകൊണ്ട് നല്ല സുഖോണ്ടിട്ടാ മെലിഞ്ഞൊണ്ട്
ആഹ് നല്ല ആഹ് വണ്ണോള്ളോർക്കെ എല്ലാ ആരോഗ്യം ഉണ്ടെന്ന് എല്ലാവരും വിചാരിക്കും പക്ഷെ ഏറ്റവും കൂടുതൽ രോഗ പെണ്ണ് ങ്ങൾ വണ്ണോള്ളോർക്ക്ന്നെ
അല്ല അതുകൊണ്ട് നന്നായി ഇപ്പ എന്ത് സുഖംണ്ടെന്നാ നടക്കാനും നല്ല സുഖമുണ്ട് ല്ല ഡ്രസുംട അങ്ങനത്തെ ഒരു കുഴപ്പോല്ല അല്ലെങ്കിൽ നേരതേ നട എനക്കതക്കൂല്ലേ
ആ ആഹ് എനിക്ക് ഇണ്ടായിരുന്നു പക്ഷെത്സം വന്ന ശേഷം ഓക്കെയായി
അതിപ്പോ ഒന്നുമില്ല ഇപ്പൊ നല്ല സുഖമായി ഞാൻ പറഞ്ഞു ഓ നന്നായി വെയിറ്റ് ഇങ്ങനെയക്ക ഇങ്ങനെ കൊറഞ്ഞതെന്ന്
ആഹ
വീട്ടിലെ കൊറെ പരിപാടി ചെയ്തിട്ട് കൊറക്കാൻ നോക്കിട്ടെ എവിടാ ഒന്നും നടന്നില്ല
ആഹ ഞാൻ വീട്ട കുറക്കാൻ വേണ്ടി രാത്രി ഭക്ഷണം കഴ കിക്കാതിരിക്കും ചപ്പാത്തിയെ കഴിച്ചി ഞാനാ പക്ഷെ അൾസർ വന്നത കൂടി തന്നെ കുറഞ്ഞ അപ്പ അതൊരു കാരണ വെയിറ്റ് കുറയ്ക്കാനായിട്ട് കൂട കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഒങ്ങിനും പറ്റാത്തൊരവസ്ഥ ഒരു കൊഴപ്പമില്ല വെയിറ്റ് പറാന ഫ്രീയയി സുഖായിട്ട് നടക്കാ
ആല്ലോ അതാ നല്ലത് ഉ സുവട്ട് നടക്കാൻ ചെയ്യൻ എന്തെങ്കിലൊക്ക കഴ ചെയ ഇഷ്ടുള്ള ഡ്ര സെലക്ട് ചെയ്ത സൈസ് കിട്ടില്ലെങ്കിൽ ആ സസ
ആ അല്ലെങ്കി പെട്ടത് രോഗിയ ആവാം വെയിറ്റ് ഉള്ളവരൊക്കെ രോഗി ഇപ്പൊ കൂടുതൽ നട കിണത് കാണുമ്പോ തന്നെ നമുക്ക് എന്തോ പോ തോന്നും വെയിറ്റ് താങ്ങാൻ പറ്റാത്ത രീതിയിയില്
ആഹ പിന്നെ ദമക്കെ െകടന
ടി വി കണ്ടി കിടക്കല ഒക്കെ ലേറ്റ്ായിട്ട ഇവിടെ എല്ലാരും ല ട്ടാട കടമ്പ
ഉം
എല്ല കൊ കൊച്ചു മാത്രം ഓർന്നും ആ
ആ അപ്പൊ അതിന്റെ കൂടെ കിടക്ക ഇരിക്കന്നും വേണ്ടേ ഒറ്റ കട
ഇല്ല അനിയന്റെ അടുത്ത് കിറപ്പുണ്ട് അപ്പൊ ചിലപ്പോ ഉറങ്ങി അത് ആ ടി വി കണ്ടോണ്ട് ആ ടി വി കണ്ട ണ്ട് കിടക്കുമ്പന അനിയൻ്റെ അടുത്ത കിടന്ന് ഉറങ്ങാട്
ആഹ അപ്പൊ കൊഴപ്പില്ല അല്ലെങ്കി പിന്നെ ഒറ്റക്ക് കിടക്കണ്ടേ രാത്രിയല്ലേ എത്രാം ക്ലാസ്സിലായി എത്രാം ക്ലാസ്സിലായിപ്പ ആ ഉ സ്കൂളിൽ പോകൻ പടിയുണ്ട
ആഹ നല്ല മടി ആ ഒരു പ്രാവശ്യം നല്ല മടി കാണ പക്ഷെ ഞാൻ ഇരുത്തിയില്ല അതിനന് ശേഷം മതിയില്ല പിന്നെ ഡാൻസ് യോഗ അതൊക്കെ ഉള്ളാരരണം ഭയങ്കര ഇഷ്ടമാണ് പോവാൻ അത് രണ്ടും ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് മുടങ്ങാതെ പോകും
ണ്ടല്ലേ
അതൊക്കെയുണ്ട് അപ്പൊ യു കെ ജീേക്കാളും എനിക്ക ഇഷ്ടം ഒന്നാം ക്ലാസാണന്ന് പറഞ്ഞോണ്ട് ആള ഭയങ്കര ഹാപ്പി ആായിട്ട് രാവിലും പോകണം അതൊക്കെ ഉള്ളാരണം ഭയങ്കര ഇഷ്ടാണ് ഡാൻസ് എന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ടാണ് ആ സ്കൂൾ വണ്ടി വരുമ കൊറച്ച് നടക്കണം അതെ സ്കൂൾ ബസ് വരും ആഹ
ഇപ്പോഴും നടന്നുകൊണ്ടേ ആക്കണല്ലേ എപ്പോഴും ഉള്ള പോലെ തന്നെ
ആഹ കൊറച്ചു പോണം ഒരു അവര് എട്ട് മിനിറ്റോളം നടക്കണം ന്നാലും സാരമില്ല അതൊരു എക്സസൈസ ആണ് രാവിലെ വൈകീട്ട് നടക്കണുന്നത് അല്ല ശരിക്കും ഓ ആ വെയിറ്റ് കുറച്ച കൂടി കററ്റ് മെയിൻ്റേജ് ചെയ്ത് പോകണ്ട ആ കെതപ്പ് ഒന്നുമല്ല കറക്റ്റ് ആായിട്ട് മെയിൻ്റേജ് ചെയ്ത് തോന്നത് അത് നടക്കുന്നതായിരുന്നു ആ അതാ രാവിലത്തെ വെയില് കൊള്ളണംതു നല്ലൊരു സുഖണ്ട്അങ്ങനെ ആവുമ്പോ
ഉം
എന്നാ ശരിയന്ന് ചെയ്ത്
ആന്താ ശരി